ആ
ആ എടീ
ആ എന്താ വർത്താനം
എടി ഞാൻ രണ്ടാൾക്കെ വിളിച്ചേ എ
എ ചോറൊക്കെ തിന്നോ
ഞാൻ രണ്ടാൾക്ക് വിൾച്ചെ
എന്താ കറിയൊക്കെ
കറിയോ
ഉം
സാമ്പറ്
ഏഹ് ഇന്ന് ഞാൻ മീൻകറി ഉണ്ടാക്കിടി
എങ്ങനെയൊക്കെയാ മീൻ മുറിക്കാറിയോ
എനിക്കതൊന്നും അറിയില്ല ഇപ്പൊ ഞാനും വല്ല മുട്ടപ്പേര് എന്തെലും ഉണ്ടാക്കാന്ന് വിചാരിച്ചേ അപ്പൊ ഇപ്പ പച്ച മീൻ കഷ്ണം മീൻ കൊണ്ട മീനും എന്നിട്ട് ഇപ്പോച്ചാ മീൻകറി ഉണ്ടാക്കി നോക്ക അപ്പ ഞാൻ യൂട്യൂബിലൊക്കെ നോക്കിട്ട് പിന്നെ ഇപ്പോച്ചും വന്ന് ഞങ്ങള് രണ്ടാളും കൂടെ ഒരുമിച്ചുണ്ടാക്കിയാ സിംപിളാ
എന്നിട്ട് ടെസ്റ്റ് ഉണ്ടോ രസോണ്ടോ
ആഹ് രസോണ്ട് കൊറച്ച് എരിവ് കൂടീന്നേ ഉള്ളു
ഉം
പക്ഷെ നല്ല രസോണ്ട് പിന്നെ മീൻ പൊരിച്ച് മെച്ചി വന്നിട്ടില്ല മെച്ചി നാളെ വരുവാരിക്കും തോന്നുന്ന്
ഉം. അപ്പൊ ഇജി ഇപ്പച്ചും കൂടി ഒപ്പണ് ഒറ്റക്കാണ്
ഞൻ ഞാനും ഇപ്പച്ചീം ഒറ്റക്കാ
അപ്പ നിങ്ങൾ രണ്ടാളും ഏത് റൂം എടുക്കല് ജ്ജി ഏത് റൂം എടുക്കേ
ഞാനും ഇവിടെ ഇന്നും കിടക്കണ അടുത്ത്
പ്പച്ചിയോ
ഇപ്പച്ചിപ്പച്ചി കിടക്കുന്ന റൂമില്
നെ പേടിണ്ടാ
എന്തിന്
പിന്നെ
ഇന്നന്നെ എപ്പോഴാ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വന്നെ ഇതാ പ്പം മെസ്സേജ് അയക്കാണ് അപ്പോ ന് പോകും അത് കയ്ന് വന്നിട്ട് വിളിക്കും
ജിമ്മിന് പൊല്ണ്ട്
ആഹ് എൻ എന്റെ അൻഷിക്കിം പോവൽല്ലേ ഏഹ് ന്നിട്ട് മസിലൊക്കെ വന്നോ പക്ഷേ ഇനിക്കിഷ്ടല്ലടീ അതികം മസില് വര്ന്ന് കൊർച്ചൊക്കെ ഇഷ്ടാണ് ഓവറ് ഇഷ്ടല്ല
പിന്നെ
പിന്നെ എന്താ ഡ്രസ്സൊക്കെ എടുക്ക്ണ്
അറിയില്ല ശനിയാഴ്ചയാണ് എടീ പക്ഷേ ശനിയാഴ്ച്ചിം ഡ്രസ്സ്ട്ക്കാൻ പോവാട്ടോ പക്ഷേ വേറെരു പ്രശ് നംണ്ടേ ശനിയാഴ്ച ഇന്റെ കൂടെ ര്ന്റെ രണ്ട് എര്റ്റ കുട്ട്യാളില്ലേ ഷംനി ഷി ചംലീം ഓരെ കല്ല്യാണാടീ
ആതാ പോണില്ലേ
ഇൻക്കറീലഞ്ഞി ഞാൻഞ്ഞി ഇവരോടെങ്ങനെ മൊടക്ക് പറയാചിട്ടാ
അതും പറയാൻ പറ്റൂല അത് പർഞ്ഞാ മോശല്ലേ ഇയ്യെന്തെയ്യാ ഇയ്യ് ഓരോര്ക്ക് പറയണ്ടാ ഇയ്യ് അത്‌ അൻ്റെ ചെക്കന്റെട്ത്ത് പറയ് ഇങ്ങനെ ഇൻക്ക് ശനിയാഴ്ചൻ്റെ കൂട്ടേര്ത്ത്യാളെ കല്ല്യാണാണ് അപ്പൊ ഞാൻ എന്താ ചെയ്യാ ശശോക്ക് ഓൻ പറഞ്ഞോളൂ ഓന്റെ പരയില്
എങ്ങക്ക് മട്ടിയ അടഞ്ഞ ഓല ഉമാക്ക് റിഫക്ക് ഒയവില്ലാതെ ഓള ഇങ്ങനെ വരണേ
ഏ അല്ല അനക്ക് ഇനിപ്പോ ഓര കല്യാണത്തിന് പോണംന്നുണ്ടെങ്കിൽ ചെയ്യ ഓന്റെ ഉമ്മനോടും ഒന്നും നേരിട്ട് പറയണ്ട ഈ ച മക്കന്റെ അടുത്ത് ഇങ്ങനെ കാര്യം പറഞ്ഞാലോ ഓന ഓരോ വിളിച്ച് പറഞ്ഞോളും
ഉം
ഞാൻ പുതിയ ലിപ്സ്റ്റിക്ക് വാങ്ങി
ഏതാ രസണ്ടോ ഷെയ്ഡ്
ഉം കുഴപ്പില്ല
ആ
കോക്കോ ക്രഷ്
കോക്ക ക്രഷ് എത്രായി ഞാന് കാ കാണലുണ്ട് പക്ഷെ ഞാനന്ന് എന്താ പറയാ യാ ഒര് കടയില് സിനൂന്റ കല്യാണസമയത്ത് ഓളക്ക വന്നേനു ട്ട് ഓള് ഫെയിസസ് കാനഡാൻറെ വാങ്ങിയത് പക്ഷെ ഇനിക്ക് ഇട്ടിട്ട് എന്തോ ചുണ്ടന്തോ ഡ്രൈ എന്തോ എനിക്കിപ്പോ അങ്ങനത്തെ ലിപ്സ്റ്റിക് ഈ ലിക്വിഡ് ലിപ്സ്റ്റിക്ക് ഇടാൻ എന്തോ ഇഷ്ടേല്ല ഞാൻ ഇപ്പോ ഫു ള്ള് മാറ്റ് യൂസ് ചെയ്തിട്ട് ലിക്വിഡ് ഇടമ്പോ എന്തോ പോലെ പക്ഷെ വേറൊന്നണ്ട് ട്ടോ അതേത എൻവൈമെന്റ് ഒന്ന് അതെനിക്ക്ഷ്ടേനു അത് ഞാന് മറ്റേ വല്യഞ്ഞോളുണ്ട് ഓളട്ത്താതേനു. എന്നിട്ട് ഓ ള് വരുമ്പോ ഓളട്ത്ത്ന് ഞായിടും അതെനിക്കഷ്ട
ഉം
സര വിളിച്ചിന്നോ
ഉ ഉം
എഏ
ആഹ് ഇപ്പഴല്ല പറ എല്ല ഒരെടമ്മിച്ചൊക്കെ
ഒക്കെ അവിടെണ്ട്
ഉം പിന്നെന് പിന്നെ എന്താക്കെയാ അസ്മിയാന്റെ കല്യാണത്തിന് പോവ്ണ്ടോ
കറിയില്ല
നമുക്ക് പോയാലോ നല്ല രസല്ലേ നമ്മുക്കൊക്കെ ഒന്ന് കാണും ചെയ്യാം
പോവാൻ പക്ഷേ എനിക്ക് ആ ടൈം നല്ല തിരക്കുള്ള ടൈമാ അവിടെ
എന്താ
കല്യാണത്തിന്റെ ടൈമ കാരണം ആ ടൈമില് ആ ഇപ്പ വവെര്ന്നല്ലേ ഇപ്പ ഇ ഇന്റെപ്പ രണ്ടപ്പാരൊക്കെ നാട്ടിലുണ്ടാവും
അതല്ല ഓള്ളത് അയിനി ഇപ്പാര് നാട്ടിലുണ്ടെങ്കി ഇയ്യെന്ത ഓര മൂട്ടി കൂടെ പോണോ
അതല്ല ഓളതന്നാ ആഗസ്റ്റ് ഇരുപത്തി എത്രേനോ
ഉ ആഗസ്റ്റ് രണ്ടാം തീയതി തുന്നുണ്ട്
അപ്പൊ കൊഴപ്പില്ല ആഗസ്റ്റ് രണ്ടിനല്ലേ അന്റെത് സെപ്റ്റംബർ പതിനഞ്ചിനല്ലേ
ഉ പതിനഞ്ചിനോ
ല്ല ഏ
പിന്നെ
ഉം പിന്നെന്താവിശ നല്ല ചസ ഉണ്ടല്ലേ സമന്റെ ചെക്കനെ
ഏ
അസ്മിയാന്റെ ചെക്കന കാണാ ൻ നല്ല രസമുണ്ടല്ലേ
ഉം അസ്മിയ തടിച്ചഅല്ലേ
ആ ഡി പക്ഷെ എന്തോ ഒരു രസം തോന്നുന്നില്ല എനിക്ക് എന്തോ ഓള് എന്തോ പോലയുണ്ട് ഇന്നത്തെ സ്റ്റോറിയിലും മോഖം രസുണ്ട് അതും അങ്ങനെട്ടോ ഓളിങ്ങനെ സെൽഫി ക്യാമറയിലൊക്കെ നോക്കുമ്പോ രസുണ്ട് പക്ഷെ എന്താറിയോ ഓള്ളത് ഈ കുഞ്ഞി ചുണ്ടും കുഞ്ഞ് കണ്ണൊക്കെ ആയോണ്ട് മുഖം കവിളൊക്കെ വെച്ചാല് ഒരു രസം കിട്ടൂല കാരണം കുഞ്ഞ്കണ്ണും കുഞ്ഞ് ചുണ്ടൊക്കെല്ല പക്ഷെ കുറച്ച് മെലിഞ്ഞ ആ കുഴപ്പില്ല ദിലും ഇപ്പോളും അങ്ങന തന്നെ ഓള് അങ്ങനെ തടിച്ചിട്ടൊന്നുമില്ലല്ലോ
അങ്ങനെയൊക്കെ പിന്നെ
പിന്നെ ഷേന തടിച്ചില്ലേ
പിന്നെ എന്താ പിന്നെ പിന്നെന്താ
ആരാ വിളിക്കുന്നുണ്ടോ
അനിയത്തിന്മാരി പട്ടികളായാണ് പട്ടികളാടി
ഉം
പിന്നെ
പിന്നെന്താ ഫർ നെച്ചന്റെ കല്യാണൊക്കെ കഴിഞ്ഞോ ഓള് ഞമ്മള് ഈ ഞമ്മൾ അവിടെ പഠിക്കുമ്പം തന്നെ അങ്ങനെ പറയില അവള് ഓള് വേഗം വേഗം കല്യാണം കഴിക്കും കഴിക്കന്ന്
അപ്പൊ ഞമ്മള് കെട്ടി
ഉം ഓള് കെട്ടില്ല അതൊണ്ട് പക്ഷെ ഓക്ക് അയിന് പ്രായമില്ലല്ലോ
എന്റെ എത്രയും പ്രായല്ലടി
ഇല്ല അവള് കാണുമ്പോ വലുത്പോലെ തോന്നും പക്ഷെ ഓക്ക് വയസ്സ ഇല്ലഅപ്പ തന്നെ ഓക്ക് എത്രയ പതിനേ പതിനെട്ടോ പതിനേഴോ ഗസ്സ ചെയ്യ് എത്രയാക്കരം
ഇരുപത്തി രണ്ട്
പോടീ അവിട്ന്നാ
ഏ ഇരുപത്തൊന്ന്
ഉം
ഈ നവംബര്ക്ക് ഇരുപത്തിരണ്ട്
ആ
എനിക്കെത്ര പറയും
ഇരുപത്
റസലിന് എത്ര
ഓൾക്ക് ഇരുപത്തിയാറാതോ ഇരുപ ഈ ജൂലൈയില് ഇരുപത്തി ഇറുത്താറ് എടി എനിക്ക് സത്യ- സത്യം പറഞ്ഞ എടി എനിക്ക് ഊ വയസ്സ് ഡേറ്റ് ഇതൊന്നും എനിക്ക് ഓന്റെ
ഞാ എനിക്കറിയാം എനിക്കാണല്ലേ ഓർമ്മല്ല അന്നേ ഇനിക്കോടന്ന ടീച്ചാണ് ഇന്നോട ഒക്കെ ചോദക്കലേ
ഏട എനിക്ക് ഓർമ്മല്ല ഏ
അന്ന് ഹോസ്റ്റലിൽ പഠിച്ച
ആഹ് എനിക്ക ആ് ഒക്കെ ഞൻണ്ടടുത്തൽ ഈ വയസ്സ ഡേറ്റ്ൊന്നും ഓർത്തക്കാൻ ഞാൻ കൊറേ ഓർത്തക്കും പക്ഷെ എനക്ക്ത്ോർമ്മമുട്ടൂല്ല
ഉട്ട് ജിന്നോടാ പറയല എന്നമ
ഉ പക്ഷെ അയ്യ പിന്നെ അന്റെറ അടുത്ത് ഏത് ഡേറ്റ് എന്ത് ചോയിിച്ചാലും എനക്ക് നല്ലോണം അറിയാലോ
ആ ഏ എന്നാ എന്താ കൊടുക്കണേ
ഭർത്തെടക്കോ എനിക്ക അറിയില്ല ഞാന എന്ത കൊടുക്കാൻ എനിക്കൊന്നും അറിയില്ല
ഇനി അവിടെ ആണല്ലേ
തന്നെ ഞാൻ അപ്പൊ ഇന്റെ എന്താ ഇന്റെ താത്തല്ലേ ഓളെ അലക്സി ദുബായില ഓളോ അപ്പോളും ഞനെ അവിടുന്ന് ഈ ഹാൻബർ വർക്കൊക്കെ ചെയ്യണ്ട്
ഉം
അപ്പൊ ഇങ്ങനെ ഓളടത്ത് ഞാൻ ചോദിച്ചി അപ്പോളും ആന്നൊക്കെ പറഞ്ഞു പക്ഷെ ഞാനും ഒരു ഷൂ ഞാൻ കണ്ടച്ചീനുട്ടോ
ഉം
അപ്പൊ അത് വാങ്ങിിക്കൊടുത്താലോ വിചാരിക്കണ്ട്
സേസ് അറിയോ
ഏ
സൈസ് അറിയോ
സൈസ് ച എങ്ങനെങ്കിലും ചുളിവിില ഒന്ന് ചോദിക്കണം
പിന്നെ
പിന്നെ എന്താ
ഉഏ
ആഹ
താത്ത വല്ലണ്ടാ
ആഹ ഓളിപ്പോൊ ഞായറാഴ്ചത്രിയ പോയത് കുട്ടീെപ്പൊ ചേർത്തയത കൊണ്ട് ഇനിപ്പോ ഇങ്ങനെ ലീവൊക്കെ കിട്ടുമ്പോള ഇഈക്കാരെ വ
അവൾക്ക് ജോലിുണ്ടാ
ആഹ ഒക്കെ ചോലിുണ്ട്
ഒന്തുു ജലി
ഫീസ്ില വർക്ക ചെയയ
ഇന്ദോർ
ഡോക്ടേഴസ് ഡൂർ ഓഫീസിൽ ഡോക്ടർമാര് ഒക്കെ അങ്ങനെ ഹയർ ചെയ്യാ പിന്നെ ഓരോ എക്സാമിന്റെ കാര്യങ്ങള് ഡീൽ ചെയ്യാം അങ്ങനെത്തൊക്കെ അള് ഡിഗ്രി പഠിച്ചനല്ലോ പിന്നെ അങ്ങനെ ഇന്റർവ്യൂല് കേറി കിട്ടി ഉ അളിയനി ഇപ്പ നാട്ടിൽത്തന്നെ
മനിയല്ലണ്ട്
ആല്ലേ ഇനി അക്കൗണ്ടിങ്ങില് ഉം
എന്റെ അളിയനും റസലും നല്ല കമ്പനിയാ
ക ഇങ്ങനെ ഞാൻ എനിക്കറിയില്ല അന് കൊറ ഇവൻ പോയില്ലേ
ഉം
ആ പക്ഷെ ഞങ്ങള് കല്യാണം ത്തിന്നെയൊക്കെ ഇങ്ങനെ അതേപ്പോ ഈ ഞങ്ങൾ ഈ കാര്യം നടക്കുമ്പോ അതേ അളിയനും റസലും ആദ്യം കണ്ടീനല്ലോ എന്നിട്ട് ഓരോ തമ്മില് സംസാരിച്ചൊക്കെയാണ് പിന്നെ അളിയൻ എറെപ്പാനോടൊക്കെ പറഞ്ഞത് അ
അല്ല കമ്പിനെ വിളിക്കലും മസ്സജ അങ്ങനെയൊക്കെ ഉണ്ടോ
മെസ്സേജ് മെസ്സേജ് ആയക്കലിണ്ട് കഞ്ഞനും വിളിക്കലുണ്ടോന്ന് നിനക്ക്റിയില്ല അന്ന എങ്ങാണ്ടോ വിളിച്ചീനും പറഞ്ഞനും നേരിട്ട് കാണുമ്പോഴൊക്കെ നല്ലത പിന്നെ അളിയന ആയാലോ അളിയറെ അനിയന ആായിട്ടൊക്കെ ഏഹ
ഇപ്പാക്കക്ക്ളും
ആ വിളിക്കലണ്ട്
എക
മ അതന്നെ ഒരു രണ്ടാൾക്കും ഇങ്ങനെ രണ്ടാൾ ഉള്ള സമയത്ത് ഇങ്ങനെ വിളിച്ചിട്ട പത്ത് രണ്ടാളോടും പറയും എന്തേലും മെസ്സേജ് കഴിക്കും എപ്പഴൊന്നുമല്ലാട്ടോ എടക്കൊക്കെ
പിന്നെ പെരുമാൾ അങ്ങനെയൊക്കെയാണ്
പെരുമാക്കും വിളിക്കും പിന്നെ അല്ലാണ്ട് ചപ്പോ ആ ചെയലം അങ്ങനെയൊക്കെ അങ്ങനെ വെറുതെങ്ങനെ ഒക്കെ വിളിക്കും പിന്നെ എനിക്ക് വിളിക്കുമ്പോ ഇങ്ങനെ ഇടക്ക് വീഡിയോ കോൾ ഒക്കെ ചെയ്യുമ്പോ ഓര കണ്ട വർത്തം കുറി അനഷുക്കെ അക്ഷ
ഉ അവ വരുന്നാക്ക് വിളിച്ചിു
ആഹ അങ്ങനെൊക്കെ തന്നെ പിന്നെ ഓരോന്നും അങ്ങനെ അധികം വിളിക്കൂലല്ലോ ഇൊക്കെ മാ ആയിക്ക
നമ്മളല്ല
ഉം നമ്മളൊക്കെ അങ്ങനെ തന്നെ
അവിടുത്തെപ്പ വിളിക്കന്നെ
ആ വിളിക്കും ഞാന ഇതേപോലെ ഏ കൂടുതല ഇേട്ടും ഞാൻ അങ്ങോട്ടും ഒളിക്കലേ കുറവാണ് ഉമ്മ എപ്പോഴും വിളിച്ചുക കൊണ്ട്ക്കും പിന്നെ അതുപോലെ ഇ്മാന വിളിക്കുമ്പോ പന ചോയിച്ച ഉപ്പാക്കും കൊടുക്കും അങ്ങനെ വർത്താനം പറയും എന്നിട്ട് പിന്നെ ഒരു ദിവസം ഇതേപോലെ ഞാൻ ഇങ്ങനെ എന്താ ഇവരടുത്ത് ീനെ വിളിക്ക്പൊ പെച്ചീന്റെ അടുത്ത് അങ്ങനെ വർത്താം പറയല എന്നിട്ട ഇനിപ്പപ്പോ വർത്തം പറയാതെ കുറച്ച ദിവസം ക വർത്താനം പറണ്ടെന്ന പിന്നെ ഇങ്ങനെ എങ്ങോട്ട് വിളിച്ചിട്ട് പറയും എവിടെ മത്തേ ഒരു വിവരം ഇില്ലല്ലോ അങ്ങനെ എങ്ങനെയൊക്കെ ചെയ്യാം അപ്പൊ ഞാൻ പറയതക്ക ഇങ്ങോട്ട് വിളിക്കാലോ എന്നാല
ശരി ഓക്കെ ബൈ
ഉം